ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേക്കുന്നുണ്ട് ഇവിടെ കേക്കുന്നുണ്ട്
ആഹ ആ ആ ആഹ് ഉണ്ട് ഉണ്ട് പക്ഷെ സൗണ്ട് കുറവാ നേരെത്തെ കണക്ക് ഹലോ ആഹ ആഹ് ആ ഹാ ഹാ ആ് മഴയൊക്കെ മാറിയോടെ ആ കുടിച്ചു കുടിച്ച്
മഴ മാറി
മഴയൊക്കെ ആന്നോ ഇവിടെ വൈകിട്ടൊക്കെ നല്ല മഴയായിരുന്നു
അപ്പൊ ഇങ്ങനെ ഇരിക്കും ആണല്ലേ
ആന്നോ ആഹാ ആ ചായ കുടിച്ചോ
ചായയൊക്കെ കുടിച്ച് കുടിച്ചൊണ്ടിരിക്കുവായിരുന്നിപ്പം
ആഹ് ന്ന ല്ലിയോ താമസിച്ചോ
ആ ഇന്ന് താമസിച്ചതേ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചപ്പോഴത്തേക്കും താമസിച്ച് പോയിരുന്നു മൂന്ന് മണിയൊക്കെ ആയി കാര്യം ഞങ്ങളിപ്പോൾ അടപ്പിലാണ് വെക്കുന്നത് അപ്പം ഇപ്പൊ മഴ ആയത് കാരണമെ വിറകൊക്കെ ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാട ഉണങ്ങാത്ത കൊണ്ട് കത്തുന്നില്ല
ക് മേടിക്കു വാന്നോ
അല്ല ഇപ്പം നമ്മളുടെ ഇവിടെ മരം വെട്ടിയതിന്റെ കഷ്ണംമൊക്കെ ഉണ്ടായിരുന്നു അത് ഉണക്കി എടുക്ക കുവയത് പക്ഷേ അത് ഉണങ്ങി മുഴുവനായിട്ട അങ് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ട് കത്തുന്നില്ല
അതെന്തെ ഗ്യാസ് കിട്ടാനില്ലയോ
ഗ്യാസ് ഉണ്ട് ഗ്യാസ് ഉണ്ടെങ്കിലും നമുക്ക് ഒർണ്ണം ബുക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല ഇപ്പ ഇപ്പം ബുക്ക് ചെയ്തിട്ട് വന്നിട്ടില്ല പിന്നെ ഇപ്പം ഇരിക്കുന്ന ഒരെണ്ണം തീരാനായിരിക്കുവാണ്
ആ ആാഹാ അതിന്റെ
കുഞ്ഞിനെയൊക്കെ സ്കൂളിൽ പോകുമ്പോഴേ അത് തീർന്ന കഴിഞ്ഞാൽ പണിയാകും അപ്പൊ നമ്മൾ വീട്ടിൽ വെക്കുന്നതൊക്കെ അടപ്പേ വെക്കും എന്താണ് ബുക്ക് ചെയ്തു പക്ഷെ ബുക്ക് ചെയ്തിട്ട് കിട്ടിയിട്ടില്ലേ ഇതുവരെ അപ്പം ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക അവര് പറഞ്ഞ് ഇപ്പ പെൻഡിങ്ങാണ് ഇതിന് മുന്നേ ബുക്ക് ചെയ്തവർക്കും കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഇത്തിരി താമസിക്കുന്ന് പറഞ്ഞ്
ആഹ് ആഹ ചില എടുത്ത് ചിലവർക്ക് പക്ഷെ ബുക്കീത് കഴിഞ്ഞാ പിറ്റേന്നെ കിട്ടും ചില ഏജൻസികളില് ആ നേരത്തെലിപ്പ നാപത്തഞ്ച് ദിവസം ആക്കി കഴിഞ്ഞിട്ടേ ചില ഏജൻസിൽ ബു ബുക്കീത് കഴിഞ്ഞ് നാപ്പത്തഞ്ച് ദിവസംകഴിഞ് ബുകീത് കഴിഞ്ഞാ പിറ്റേന്നന്നെ കിട്ടും ചിലെടുത്താന്നെ അവൻമാര് താമസിക്കും
ഞങ്ങക്കിവിടെ ഭയങ്കര താമസവാ
ആ ഹ
അപ്പൊ ഇച്ചിരി ഗ്യാസൊണ്ട് പിന്നെ ഞങ്ങളടുത്ത് ഇപ്പ കുഞ്ഞിനെ സ്കൂളില് പോണോങ്കി ഗ്യാസ ക്കലല്ലേ നടക്കൊള്ളൂ അപ്പം അടപ്പ് കത്തിക്കാൻ പറ്റത്തില്ല അപ്പം ഞങ്ങൾ വീട്ടി കഴിക്കുന്ന ഇതൊക്കെ അടപ്പിൽ വെക്കുക അപ്പോ അവന് പോകുന്ന സമയ ആവുമ്പോഴത്തേക്കും നമുക്ക് ഗ്യാസിൽ ഉപയോഗിക്കാവല്ലോ
ആഹ് ആ് അത് മെനക്കേടായി അതൊട്ട് മാറ്റിയതൂല്ല ഇതുവരെ നാപ്പത്തഞ്ച് ദിവസത്തേൻ്റേത്
ആ ആദ്യവൊക്ക നമ്മള് ബുക്കീത് ഒരു മാസം കഴിഞ്ഞൊക്കെ കിട്ടുവയുള്ളായിരുന്നു പിന്നെ പിന്നെ ബുക്കീയ്ത രണ്ടു ദിവസം മൂന്നദിവസം കൊണ്ടൊക്കെ കിട്ടുവായിരുന്നു പക്ഷേ ഇപ്പ കൊറച്ചിടയായിട്ടാണ് മറ്റേ ആ യുദ്ധ കഴിഞ്ഞ ടൈമിലാണെന്ന് തോന്നുണു പിന്നെ ഈ ഇപ്പൊ ഭയങ്കര താമസാ കിട്ടാനായിട്ട് ബുക്കീതയ്താലതെന്തു വിലയാ ഗ്യാസിന്
അയ്യോ ആന്ന് വെലയുവാ അതുവല വെറക് വേടിക്കാനാനേങ്കിലേ നമ്മളൊക്കെ വെറക് വേടിക്കുവാ വെറക് വേടിക്കാനയാലും ഒരു
അത്യാവശ്യം ഇപ്പഴും മരവൊക്കെ വെട്ടി യിണ്ട് കഷ്ണം നമ്മള് തന്നെ കീറിയെടുത്താ മതി പക്ഷെ കീറിയെട്ത്ത് അത്തരി ഉണക്കി എടുക്കുന്നതാണ് പാടന്നെ ഇപ്പ ഈ മഴയും കൂടെ ആയത് കാരണം ഒട്ടും ഒണക്കാൻ പറ്റുന്നില്ല
അപ്പൊ നമ്മള് വെറക് വേടിക്കുവാണെങ്കിൽ തൊണ്ണൂറ് രൂവയ്ക്ക് ഒരു കെട്ടിനൊക്കെയേ അതിന്നാള് കെട്ട കിട്ടിനില്ലായിരുന്നു ഈ ഹോട്ടലുകാരെല്ലാം അങ്ങ് വേടിക്കുവായിരുന്നു
ആ പിന്നെ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ നമ്മള്ടെ തെങ്ങുള്ള കാരണം തെങ്ങിൻ്റെ ഓലേം ചൂട്ടുവൊക്കെ നമുക്ക് പെട്ടെന്ന് കത്തിക്കാവായിരുന്നു പക്ഷെ ഇവിടെ നമ്മളുടെ ഏരിയയില് തെങ്ങ് കൊറവാ അതുകൊണ്ട് തേങ്ങായും ഒക്കെ ഞങ്ങള് പൊറത്ത്ന്നാ വാങ്ങിക്കുന്നത് അതാണ് തെങ്ങെങ്കിലും ഉണ്ടായിരുന്നങ്കി പ്രശ്നല്യാ ഓലെയൊക്കെ ആണെങ്കിലും അതിന്റെ കൊതുമ്പോ കാര്യങ്ങളൊക്കെ ആണെ നമുക്ക് നമുക്ക് പെട്ടന്ന് തീ പിടിപ്പിച്ചെടുക്കാം ഇത് പഷേ ഒന്നും നടക്കത്തില്ല ഞാൻ പറഞ്ഞെ ഇനി ഇനി അങ്ങോട്ട് പോമ്പം വെറകക്കെ കിട്ടല് പാടാരിക്കും ഇന്നി വെറകിനും വെല കൂടും ഇങ്ങനെ പോവാണെങ്കി
ആന്ന് ഇപ്പൊ വെറകിന് വെല കൂടി ഇപ്പം നമ്മള് ആഹ് നേര്ത്ത്യൊക്കെ എഴുപത് എഴുപ ത്തഞ്ചെ ഒള്ളാര്ന്ന് അപ്പ ഇപ്പൊ തൊണ്ണൂറാക്കി അതുപോല കിട്ടാനുല്ല ഈ ഹോട്ടല്കാരെല്ലാം വേടിച്ചങ്ങ് വെച്ച ഇല്ല എടക്കില്ല ക്ഷാമൊവായപ്പഴും അത് വെല കൂടിക്കെടന്ന സമയത്തുവേ ഹോട്ടല്കാർക്കൊക്കെ കൊടുക്കുന്ന സിലിണ്ടർന് വെല കൂടിയല്ലോ രണ്ടായിരത്തിഞ്ഞൂറ് മൂവായിരം ആക്കിയ സമയത്ത് അവര് കൊറേ അങ്ങ് വെറക് വേടിച്ച് വെച്ച്
ആഹ് അതെ പിന്നെ പണ്ടൊരു സംഭവം ഒണ്ടാര്ന്ന് ഇങ്ങനെ കു കുറ്റിയടപ്പ് എന്ന് പറയുന്നെ അതായ്ത് അകത്ത് ചകരിച്ചോറാണോ അതോ ഈ അറ ത്തു മില്ലിന്ന് കിട്ടുന്നൊരു പൊടിയില്ലേ തടീടെ പൊടി അതാണോന്ന്റിയ അങ്ങനെ എന്തോ ഒരു സാധനം കുത്തി നറച്ചിട്ടൊരു അടപ്പൊണ്ടാര്ന്നു പണ്ട്
ആന്നല്ല്യോ ആഹ് ആഹ് ആഹ്
ഇപ്പത് കാണുന്നില്ല അതാണെങ്കി നമുക്ക് മഴയാണെങ്കിലും വെയിലാണെങ്കിലും അക വെച്ച് കത്തിക്ക അയ്ന്റെ ചാരം ഒന്നും പൊറത്ത് വരത്തില്ല നമ്മുടെ ഒരു വീ പ്പ പോലെയിരിക്കും ഇങ്ങന
ഉം ഉം ഉം എങ്കി അവിടെക്കെള്ളു ആരിക്കും ഇവടെ അങ്ങനെ ഇവടെ അങ്ങനില്ല കേട്ടോ
ആ ഇപ്പഴല്ല എന്റെയക്ക കുഞ്ഞിലെയാര്ന്നു അത് കണ്ടത് കാര്യം ഞങ്ങൾടെ വീട്ടീ ഉപയോഗിക്കുവാരുന്നു എന്നിട്ട് അയിന്റെ പൊറത്ത്ന്ന് നമുക്ക് കഞ്ഞീം ഒരു കുഞ്ഞു ഹോള് മാത്രം കാണും അവിടെക്കൂടെയാണ് നമ്മളീ ഇത് നെറച്ച് നെറച്ച് കൊടുക്കുന്നത് ന്നിട്ട് കത്തിക്കുമ്പോ അതാതിന്ന് കത്തിക്കോളും
പോന്നില്യോ ഇപ്പൊ ഇല്ലല്യോ
ഇപ്പയില്ല പിന്നെ പണ്ടൊരു ഹീറ്ററുണ്ടാര്ന്നു
ആഹ് ഹ ഹ
മറ്റെ ഏഹ്
ആലുവടുപ്പാന്നോ മറ്റേ തീ കത്തിക്കുന്നെ ഇപ്പം ഉപയോഗിക്കുന്നേ അതോ അല്ലാത്ത വെറകടുപ്പോ
ഇപ്പൊ നമ്മള് പൊകയില്ലാത്തടപ്പില്ലേ ഇങ്ങന
പൊകയില്ലാത്ത ആലുവാടുപ്പ് ആ പക്ഷെ അതിനാത്ത്ന്ന് പൊക വരീക്ക ചെയ്യുല്ലേ
ആ പൊക വെരും പേരൊന്നു ഉണ്ടെന്നേള്ളു അല്ലാതെ അങ്ങനെയൊന്നുല്ല
അങ്ങനെ പേരന്നേയൊള്ള്
ഹ് ഞാനും പറഞ്ഞ് കഴിഞ്ഞോസം പൊക മുഴുവൻ മൂക്കിലടിച്ച് കേറീട്ടു കണ്ണീന്നും മൂക്കീന്നൊക്ക വെള്ളം വരുന്നു ഞാൻ പറഞ്ഞ് ഇത് വെറുതെ പറയുന്ന പൊകയില്ലാത്തടുപ്പത്തി അതിന് നന്നായിട്ട് പൊകയിണ്ട് എന്താണെന്തോ ഇന്നുപോലെ ഇനി ഇനി ഇപ്പം പണ്ട് നമുക്കിപ്പൊക്കെ അടപ്പായിരുന്നു കൂടുതൽ യൂസൈയ്യുന്നത് പിന്നെ ഗ്യാസ് വന്ന് ഇപ്പം വീണ്ടും എല്ലാരും അടപ്പിലേക്ക് മാറി
അടപ്പിലേക്ക് മാറി ആന്നാന്നാന്ന് ഇപ്പൊ എല്ലാവരുടെയും വീട്ടിൽ കൂടുതലും അവരെല്ലാം വെറകടുപ്പിലാ ഉപയോഗിക്കുന്നത്
ആഹ് അപ്പ ഞങ്ങള് കഴിഞ്ഞോസം ഒരു പെരവാസത്തിലേക്ക് പോയി വീട്ടില് ആഹ് പ്പാ വീട്ടില് ഇപ്പൊ പൊകയില്ലാത്തടുപ്പൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെയൊക്കെ എല്ലാരും പൊകയില്ലാത്തടു പ്പൊക്ക വെക്കുന്നൊക്ക ഭയങ്കര ബുദ്ധിമുട്ടാ
ആയിരുന്നായിരുന്നായിരുന്നായിരുന്ന് അത് പറയുന്നതും അങ്ങനെ ഞങ്ങളത് വെച്ചിട്ടില്ലാന്ന് വലൃ
ആഹ് എന്തോ സെറ്റപ്പില് പറയും പക്ഷെ ഇപ്പം വെ വെക്കാത്തവര് വരെ മറ്റേ കുറ്റിയടുപ്പായിട്ട് കിട്ടുവല്ലോ മൂന്ന് തൊള്ള അതായിട്ട് വാങ്ങിച്ച് ഉപയോഗിക്കുന്നു അപ്പൊ ഞാൻ എടുത്തു വീണ്ടും കാലം പൊറകോട്ട് പോവാണ്
ഓ ആന്നാ ന്നാ ന്നാണ്
ഇപ്പോ ഫെസിലിറ്റീസ് ഒണ്ടെങ്കിലും വീണ്ടും പൊറകോട്ട് പൊറകോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്
ആഹ് പിന്നെ ഇൻഡക്ഷൻ കുക്കറുണ്ടല്ലോ പിന്ന
ഇൻഡക്ഷൻ കുക്കർ ഇവിടെ ഇണ്ടായിരുന്നു ഇപ്പം കംപ്ലയിന്റ് ആയിട്ട് മാ മാറ്റിയിരിക്കുവാണ് ഇല്ലെങ്കി അതായാലും കൊഴപ്പില്ലാരുന്നു ഞങ്ങക്ക് ഇവിടൊരു നാല് വർഷത്തോളം ഞങ്ങൾ ഉപയോഗിച്ച് അത് കഴിഞ്ഞിത് ഓൺ ആ കും പക്ഷെ ചൂടാവതില്ല
ആഹ് ഹ ഹാ
രണ്ടു പ്രാവശ്യം നന്നാക്കിയപ്പോ ആ പുള്ളി പിന്നെ പറഞ്ഞ് ഇനി നന്നാക്കണ്ടാ അതു പോയന്ന് പിന്നെ ഒരെണ്ണം ഞങ്ങള് വാങ്ങിച്ചു അത് പക്ഷേ രണ്ടു മൂന്ന് മാസം ഉപയോഗിച്ചൊള്ളു പെട്ടന്ന് പോയി
ആഹ് ഹാ ഹാ ഹാ
കൊണ്ട കൊടുത്തിട്ട് ഞങ്ങള് മിക്സിയാണ് വാങ്ങിച്ചത് മിക്സി
ആഹ് ആ ആഹ് ഹാ അതു പോലെ കറണ്ട് ചാർജാവും നല്ല പോലെ
ഉം സോളാറൊക്കെ വെക്കാണെങ്കി കൊള്ളാം
ആഹ് സോളാറ് സോളാർ വെക്കണോങ്കി തന്നെ എമൗണ്ട് ആവും പക്ഷെ കറന്റ് ചാർജ് പിന്നെ അത് മിച്ചം പിടിക്കാ
സോളാർ വെച്ചാ തന്നെ അത് ആക്റ്റീവ് ആകാൻ എന്തോ കൊറച്ച് ടൈം എടുക്കൂന്ന് പറയ്യ്ന്ന്
ആഹ് അയിന്റെ ബാറ്ററി എല്ലാം കൂടല്ലേ വെക്കണ്ടേ ആഹ് ആഹ്
അപ്പൊ ഞങ്ങളുടെ ഇല്ല ഇവിടെ ഇല്ല ഞങ്ങടെ ഒരു റിലേറ്റീവിന്റെ വീട്ടി വെച്ചാരുന്നു അവിടേന്ന് പറഞ്ഞ മറ്റേ എന്തോന്നോ എന്തോ ഇത് സ്കീം അനുസരിച്ച് സാ സബ്സിഡി നിരക്കിന് പൈസ കൊടുത്താ മതി രണ്ടായിരം രൂപ വെ വെച്ച് അങ്ങനെ എന്തോ മാസാ മാസം അടക്കുന്ന ഇതാ അവിടെ പക്ഷെ ഇപ്പ ആക്റ്റീവായി നല്ലതാന്ന് പറഞ്ഞ് അവർ അവര് ഇനിപ്പോ ഇലക് അപ്പൊക്കിന്റെ സ്കൂട്ടർ എടുക്കാൻ നിക്കെയാണ് അതാവുമ്പോ ചാർജ് ചെയ്താൽ മതിയല്ലോ അങ്ങനെ ഒക്കെ ഉള്ളവർക്ക് നല്ലതാ ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊ
ആന്ന് ആന്ന് ആന്ന് ആന്ന്
ക്കെയാണ് ഇച്ചിരി പ്രശ്നമാകുന്നത്.
ഒരുമിച്ച് എമൗണ്ട് ഇല്ല കൊടുക്കാൻ പെടലിയ പാടല്ലിയോ?
ആഹ് ആഹ് ഒന്നിച്ച് കൊടുക്കാൻ നമ്മളെകൊണ്ടൊന്നും പറ്റത്തില്ല. സാധാരണ ക്കാർക്കൊന്നും താങ്ങത്തില്ലത്.
ആന്ന് ആന്ന് ആന്ന്
ഇല്ലെങ്കിൽ കുഴപ്പയില്ലി ഈ ഗവണ്മെന്റീന്നു തന്നെ എന്തെങ്കിലും സബ്‌സിടി നിരക്കില് അങ്ങനെ എന്തെങ്കിലും പദ്ധതി വരൂവാണെങ്കി
ആഹ് ആഹ് ആഹ് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതിപ്പം ആഹ് ഫിനാൻഷ്യലി വലിയ ഹൈ ആയിട്ട് നിൽക്കുന്നവർക്ക് ക്കെയല്ലേ ഉപയോഗിക്കാൻ പറ്റു മ്ഹ് വെക്കുന്നുണ്ട് വെക്കുന്നുണ്ട്. അത് പിന്നെ ബാറ്ററി ചാർജ് ഉണ്ടേലല്ലേ നമുക്ക് രാത്രി ത്രിലും അത് വെച്ച് ഉപയോഗിക്കാൻ പറ്റു അല്ലെ പകല് മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റു ആ ബാറ്ററി ക്ക് നല്ല വില ആവുന്നേ
ആഹ് അതാന്ന് പറഞ്ഞ് നേരത്തെൊക്കെ നമ്മൾ ഈ റിസോർട്ടുകളിലൊക്കെ ഇങ്ങനെ പൊക്കത്തി സാധനം കാണുവൊള്ളായിരുന്നു അതെന്താെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത് ഈ മഴ കൊള്ളാതിരിക്കാൻ വേണ്ടി എന്താ ഈ വണ്ടിയൊക്കെ നനഞ്ഞാ നന തിരിക്കാൻ വേണ്ടി ഷെ്ഡ് കെട്ടത്തില്ലേ അങ്ങനെ കെട്ടിരിക്കുന്നാന്നും പറഞ്ഞാ ഇരുന്നത് എരം കുറേ നീളത്തിൽ ഞങ്ങളുടെ അവിടെ ഒരു റിസോർട്ടുണ്ട് അ അപ്പോ അവിടെങ്ങനെയിട്ടേക്കന്നത് ഞാൻ അടുത്തെ ആ ഈ സംഭവം കൊള്ളാല്ലോ നന്നായി നല്ലവലുതാണല്ലോന്നൊക്കെ ഇങ്ങനെ കരുതി.
അത് കഴിഞ്ഞ് ഇപ്പഴാ മനസ്സിലായത് ഇത് സോളാറാണെന്നുള്ള സംഭവൊക്കെ.
ആഹ് ഹാ
അപ്പം അവിങ്ങളിലൊക്കെ അവർക്കൊക്കെ അത്യാവശ്യം പൈസ ഉള്ളത് കാരണം നേര ത്തെ തന്നെ ഇതൊക്കെ വന്നു തുടങ്ങി ഇപ്പോ ഓരോ വീടിന്റെയും പൊക്ക ഇപ്പ ചെറിയൊരു സ്പേസ് ഇതിനായിട്ട് ഇങ്ങനെ കാണാം നമുക്ക് വെച്ചിരിക്കുന്നത്
ആഹ് ഹ ഹ ഹ ആ അവിടൊരൂ അടുത്ത് റിസോർട്ടുകളൊക്കെ ഉണ്ടോ?
ആ റിസോർട്ടുണ്ട് ഇവിടെ അടുത്തൊക്കെ ഉണ്ട് റിസോർട്ട് ഇപ്പം ഏഹ് ഇവിടെ മറ്റേ തീരദേശ മേഖലയാണ്.
ആഹ് ഹ ഹ ഹ
അപ്പോം ഇവിടങ്ങളിൽ കൂടുതലും നേരത്തെല്ലായിരുന്നു ഇപ്പം കൂടുതലും വന്ന് തുടങ്ങി വീടുകളൊക്കെ അവിടുന്ന് കൊടുത്തുക ൽ കടലിപ്പം കിഴക്കോട്ട് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുവാണ് പണ്ട് കുറേ അങ്ങ് ഉണ്ടായിരുന്ന കടല് ഇപ്പൊ ഇങ്ങോട്ട് കേറി കേറി വന്നോൊണ്ടിരിക്കുവാന്ന്പ അപ്പോ അവിടെയുള്ള വീടുകളൊക്കെ കുറെയൊക്കെ പൊളിഞ്ഞു പോയി. ഈ പ്രാവശ്യം പം ആൾക്കാർ വന്ന് ചോദിച്ചപ്പം അവര് കൊടുത്ത്. ഇപ്പോൾ കിഴക്കോട്ടൊക്കെ വീട് സ്ഥലവുമായിട്ട് വാങ്ങിക്കുന്നവരുണ്ട് സ്ഥലം വാങ്ങിച്ച് വീട് വെക്കുന്നവരുണ്ട്
ആഹ് ഹ ഹ ഈ വെള്ളത്തിനൊക്കെ ഉപ്പ് ഉപ്പുണ്ടോ?
നേരത്തെ ആ പ്രശ്നം ഉണ്ടാരുന്നു കാര്യം നമുക്ക് ബോ കൂടുൽ വെള്ളമൊന്നും യൂസ് ചെയ്യൻ പറ്റത്തില്ല കര്യം അത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഈ ഉപ്പ് വെള്ളമാ വന്നത് മാത്രമല്ല കളറുണ്ട് ഒരു ഓറഞ്ച് കളറും ഉണ്ടാവുമായിരുന്നു. ഇപ്പൊ പക്ഷെ അങ്ങനെ ആ പ്രശ്ന ഇല്ല.
ആഹ് ഹാ ഹാ ഹാ.
അപ്പം അതെന്തായാലും ഓക്കെ ആയി. പിന്നെ ഇവിടെ ജപ്പാൻ വെള്ള ഇപ്പൊ ഉപയോഗിക്കുന്നത്.
ഓഹോ കുടി ജെപ്പാങ്കുടി വെള്ളവാ ആഹ് അതാ. ആഹ്, ഹ, ഹ, ഹ, ആഹ്
തേയ്ക്കും. പിന്നേ വ്ടെ ഒക്കെ പണി വരും. മാസത്തി നാല് ദിവസം മുന്നേ വരും. ള്ളൂ. പിന്നെ, ബാക്കി വരത്തില്ല.
ഓഹ്! അപ്പൊ എന്തോ യ്യും?
അപ്പൊ പണികിട്ടും. ഞങ്ങളിപ്പോ അത് കാരണം മറ്റേ, ആറോ വാട്ടർ എടുക്കുവാണ്.
ഓഹോ, ഹോ, ഹോ, ഹോ.
ക്യാൻല് പോയെടുത്തോണ്ട് വരും.
അവിടുക്കോ? അത് മെനക്കേടാ ല്ലയോ?
ആഹ്. ആ പഷേ, ഒരു ക്യാനേ ഉള്ളൂ. അതുകൊണ്ട് ഇത്തിരി പാടാണ്.
നറച്ച്, നറച്ച് നിക്കണവല്ലോ നമ്മള്.
ആഹ്, ഹാ, ഹാ, ഹാ
അങ്ങനെ
ആഹ്
അങ്ങനെ നിക്കൊണ്ട്
ആഹ്, ശെരിയടാ എങ്കി.
ആഹ് ഞാൻ വിളിക്കാവേ!.